കേക്ക്ണ്ടോ
ഹലോ
ആഹ് സുഖ സുഖാണോ
ആഹ് സുഖം
കഴിച്ചോ
ആഹ് കഴിച്ചു
ആഹ് ആഹ് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു
ആഹ് ഞാനിങ്ങനെ ഇരിക്കുണു മഴയുണ്ട അവിടെ
ആഹ് രാവിലെ മു മുതൽ മഴയാണ് ഇപ്പം കുറച്ച് വെയിൽ കാണുന്നുണ്ട്
അതെല്ലേ ഇവിടെ ഇപ്പൊ അങ്ങനത്തെ രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു ഇപ്പോ അത്യാവശ്യം നല്ല വെയിലുണ്ട് കുഴപ്പല്ല
ഇതിനിയിപ്പോ അന്തരീക്ഷം പ്പെട്ടന്ന് മാറും
മാറും മ അതാണ് എപ്പഴാ മാറന്ന് പറയാനും പറ്റില്ല
ആഹ്
എന്തണോ എന്താ ചെയ്യണോ കറീന്ന് സാമ്പാർ
ആഹ് ആഹ് ആഹ് ആഹ് വെജിറ്റേറിയൻ ആണോ ആഹ് ആഹ്
ആഹ് അവിടെ എന്താണ് സ്പെഷ്യല് വീട്ടില് ഇവിടെ അച്ഛനമ്മ ഹസ്ബന്റ്
ആഹ് ആഹ് ആഹ് ഇവടെ ഞങ്ങൾ ഇന്ന് ഞങ്ങക്ക് മീനാ കിട്ടിയത് ചൂടാ ചൂടാ പീര പറ്റിച്ചു
ഓ ഓ
തോരൻ പോലാക്കി
ഓ ഓക്കേ ഓക്കേ അവിടെ ആരൊക്കെുണ്ട് വീട്ടില്
ഇവിടെ ഞാനും മക്കളും ഹസ്ബൻ്റും
ഓ ഓ മക്കള് എന്ത് ചെയുണ് പഠിക്കയാണോ അത
ആഹ് രണ്ട് മക്കള് ചെറിയ കുട്ടികളാ ഒന്ന് യു കെ ജിലും ഒന്ന ഒന്നര വയസ്സും
ഓ ശരി ശരി അപ്പൊ സ്കൂൾ പോയോ ഒന്നര വയസായിട്ട്ട്ടില്ലോ അല്ലേ ആഹ്
മൂത്താക്ക് വയ്യാ സുഖം ഇല്ലാതിരിക്ക്യാവായിരുന്നു.
അതെയോ ഹോസ്പി ആശുപത്രിയിലൊക്കെ പോയി ഇല്ലേ
ആഹ് പോയി പോയി അങ്ങനെ ഇപ്പം ഓക്കെ ആയി വെരുന്നു ഇനിയിപ്പം മണ്ടേ മുതല് വിടാന്ന് വിചാരിച്ച്
ആഹ് ചെറിയ ആളിനെ ശ്രദ്ധിക്കണം വല്ല്യായ ആൾക്ക് വെരുമ്പോ പെട്ടെന്ന് ചെറിയാ
ചെറിയാക്ക വെരും ഞാ എനിക്കും വെരും ആ രണ്ട് പേർക്കും വെരും ആർക്കെങ്കിലും ഒരാക്ക് വന്നാ മതി എല്ലാവർക്കും പകരും
ആഹ് ആഹ് അപ്പം അങ്ങനെയാണല്ലോ കാലാവസ്ഥയും കൊണ്ട് പിന്നെ എപ്പോ വേണമെങ്കിലും വെരാല്ലോ പനിക്കെ
ആഹ് അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും പക്ഷെ നമ്മള് മാത്രല്ലേ ഒള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കാനും പറ്റത്തില്ലല്ലോ പിള്ളോരാ അല്ലേ
നിർബന്ധയായിട്ടും വന്നാ വന്നാ പരി ഇതാക്കന്നെ ആശു ത്രി പോയി ചികിത്സ തേടുക അത് തന്നെ
അങ്ങനെ ഇരിക്കുന്നു
ഉം വേറെന്താ എന്തയ്യാ എന്താ പഠിച്ചേ വർക്ക്യയ്യണ്ടോ അതോ
ഇല്ല ഇല്ല ഇല്ല ഹൗസ് വൈഫാ
ആഹ്
ഇവരെ രണ്ട് വേരെ ഇട്ട് ഞാൻ ടെൺത്ത് വെരെ പോയിട്ടോ ഒള്ളൂ
അതെയോ ആഹ്
പിന്നെ ഇവരേയും വെച്ചോണ്ട് യെ ഇല്ല ഒര് ആാ ര രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്
ആഹ് അല്ലാ പ്ലസ് ടു ഒന്നും പോയില്ല അപ്പോ
ഇല്ല
അതെയോ ആഹ് ഇനി എന്തായാലും എന്തെങ്കിലും കോഴ്സ് നോക്ക് മക്കളൊക്കെ വല്ലാതായിട്ടേ എന്തെങ്കിലും കോഴ്സ് പറഞ്ഞാ സ്റ്റിച്ചിങ് പോലത്തെയോ അങ്ങനെ എന്തെങ്കിലുമൊക്ക കോഴ്സ് നമ്മക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതില് സ്റ്റിച്ചിങ്ങ് ഒക്കെ പഠിച്ചാ അവനോൻ്റെ ഡ്രസ്സ് സിറ്റ്ച്ചു ചെയ്യാല്ലോ അങ്ങനെക്കെ ചെയ്യാല്ലോ
അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും പിന്നെ വെ എങ്ങനാ ഡീറ്റോയിലായിട്ട് തെയ്ക്കാൻ അറിയത്തില്ലെങ്കില്ലുവേ
ആഹ്
ഇനി അത് പഠിക്കണം അത് ഇനി ഇപ്പോ ഇവര് ഈ എളയാളും കൂടെ ഒന്ന്
ഒന്ന് ഓക്കെ ആയിട്ട് ആഹ് ആഹ് ഒന്ന് ചെയ്തു നോക്കം അപ്പൊ ആഹ് നമ്മക്ക് അത് വെറുതെ ഇരിക്കണ്ടാ അല്ലോ വീട്ടില്
ആഹ് അതെ
ആഹ്
ഞാനും അങ്ങനെ എന്തെലും കോഴ്സ് ചെയ്യണമന്ന് വിചാരിച്ചിട്ടാ ബ്യൂട്ടീഷ്യൻ കോഴ്സോ സാരി ഡ്രീസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാ
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പം അതിനലൊക്കെയാണ് സ്കോപ്പ്
സ്കോപ്പ് ഒള്ളത് അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യാണാന്നാ ട്ടാ ഇപ്പൊ മഴക്കാലയത് കൊണ്ട് പൊറത്തേക്ക് ഇറങ്ങാനൊരു മടി മഴയാകുമ്പോ തന്നെ നമുക്ക് ഒരു മടിയണല്ലോ പുറത്ത്
ആഹ് ആഹ് മഴയാലും വെയിലായാലും സത്യം പറഞ്ഞാ ഒര് മടിയാ മഴയാവുമ്പോ വിചാരിക്കും മഴയാണല്ലോ വെ എറങ്ങട്ടല്ലോന്ന് വെയില ആവാമ്പോ വിചാരിക്കും ചൂടുകൊള്ളാ അകത്തു തന്നെ ഇരിക്ക്യം തോന്നും
അപ്പൊ ഞാനി ഇപ്പോ പൊറത്ത് പോയി ഇന്ന് ഇപ്പോ അക്ഷയിലോക്ക് ഒന്ന് പോണാരുന്നു പോയി വന്ന് ഇരിക്ക പോയതൊന്നും ശരിയായൂല്ലാ അപ്പൊ വെറുതെ പോയി പോലെയായി ഒന്നും നടന്നില്ലാ അവരൊന്നും സൈറ്റ് ഓപ്പാണില്ലാഞ്ഞ്ട്ട് ഒന്നും നടന്നില്ലാ രാവിലെ പോയിട്ട് ഉച്ചക്ക് ഒരു മണി കഴിഞ്ഞിട്ടാ വന്നത് പശെ കാര്യങ്ങളൊന്നും നടന്നു ഇല്ലാ പക്ഷെ എന്താ മഴയുണ്ടായിരുന്നില്ല ഇന്ന് അതുകൊണ്ട് സൗകര്യത്തോടെ പോയിട്ട് വന്നു
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അതാണ് ഒരു കാര്യങ്ങളൊക്കെ പോകുമ്പോ നടന്നേ പിന്നെ നമുക്ക് അയ്നിക്ക് മടിയല്ലേ
ആ ഇനിയിപ്പോ നാളെയും പോവേണ്ടി വരുല്ലോ അങ്ങനൊണെങ്കില്
അതാണേ ഇനി അടുത്ത ദിവസം പോവൊള്ളു കുറച് ദിവസം കയിഞ്ഞിട്ടേ പോകുള്ളൂ സൈറ്റ് ഓപ്പൺ ആവണില്ലാന്ന് രണ്ട് ദിവസം മുമ്പും പറിണേട്ടു സൈറ്റ് ഓപ്പൺ ണാവിണില്ലാന്ന്
അന്നേരം പിന്നെ നമ്പര് വാങ്ങിച്ചിട്ട് വിളിച്ചിട്ട്
ആ കഴിഞ്ഞ് വിളിക്ക ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ദൂരൊന്നുല്ല ഇ ഈ പുതിയ അക്ഷയ വന്നതാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്
ഒരു അഞ്ചു മിനിറ്റ് നടക്കുള്ളതേ ഉള്ളൂ അപ്പൊ ഇങ് വിളിച്ചു ചോദിച്ചിട്ട് പോവാ വിചാരിച്ചിട്ട് കൃഷിയൊക്കെ ണ്ടോ അവിടെ
കൃഷിയായിട്ടില്ല ഹസ്ബൻഡന്റെ വീട്ടിലുണ്ട് ഈ മുളക് തക്കാളി പപ്പായ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ ഡീറ്റെയിലായിട്ടൊന്നുമില്ല
ആ അത്യാവശ്യം വീട്ടിക്ക് വേണ്ട കാര്യങ്ങള് ആ
ഇവിരേയും വെച്ചോണ്ട് ഒന്നും നടക്കത്തില്ലേ ഇവരന്ന് നമ്മളിൽ നിന്നൊന്ന് വേറിട്ട് നിക്കുമ്പോഴല്ലേ നമുക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിക്ക നായാലും അക്കെ പറ്റത്തൊളെ അല്ലാ വിവരം വെച്ചോണ്ട് അല്ലെങ്കിൽ ഡെയിലി കാര്യങ്ങൾ തന്നെ
ബുദ്ധിമുട്ടാണ് ആഹ്
അങ്ങനെ പറ്റൂല
ട കാലത്ത്
അവരിങ്ങനെ വെറുതെ സ്റ്റിച്ചിങ്ങ് ക്കെ ഇപ്പ ഇങ്ങനെ ചെയ്യാ ആരെങ്കിലൊക്കെ അടിക്കാ കൊണ്ടുവന്ന് തരുവോ അതോ
ആഹ് ഇവിടുന്നടുത്ത് നമ്മടെ വീടുകളീന്നൊക്കെ കൊണ്ടുവരും
കൊണ്ടുതരും അപ്പൊയി അടിക്കാൻ പറ്റോ മക്കളുള്ളൊണ്ട് ചെറിയാളുള്ളതു
ആഹ് അവര് വര് അവര് വരുമ്പം കൊ നോക്കുവല്ലോ അല്ലെങ്കി ഞാ ഇവളൊറങ്ങുന്ന സമയത്ത് ചെയ്യും ആഹ് അങ്ങനെ കൊഴപ്പല്ല അതൊക്കെ മാനേജെയ്യാൻ പറ്റും
സൗണ്ട് മെഷീന്റെ സൗണ്ട്ങ്ങനെ കേക്കുമ്പോ എണീക്കോ
ആഹ് ഇല്ലില്ലില്ലില്ല
അങ്ങനില്ലല്ലെ
ഇല്ല ഇല്ല റൂമും ഇതുവായിട്ട് വ്യത്യാസവൊണ്ടല്ലോ അന്നേരം അതി അധികം സൗണ്ട് കേക്കത്തില്ല
ആഹ്
അങ്ങന
അങ്ങനെക്ക ഹസ്ബന്റ് പണിക്ക് പോയോ ആഹ്
ആ എനിക്ക് സൗണ്ട് നടക്കുന്ന കാറ്റടിക്കുന്ന പോലത്തെ
ആആആയ് അകത്ത് റേഞ്ചില്ല്യ. അപ്പൊ അമുക്ക് പൊറത്ത്ന്ന് സമാധാനത്തോട സംസാരിക്കാല്ലോന്ന്ച്ച്ട്ടെ പൊറത്തോട്ടെറങ്ങിയതാ അപ്പം നല്ല കാറ്റുണ്ട്. ഇപ്പ ഞാൻ ജസ്റ്റ് പാടങ്ങളൊക്കെ ഒന്നല്ല നോക്കിയത. ബാക്കില് വീടിന്റെ ബാക്കില് മൊത്തം പാടങ്ങളാ അപ്പൊ നമ്മ പാടത്ത് വെള്ളൊണ്ടോ ഇപ്പോ പുതിയ നെൽകൃഷിയാണെ അപ്പൊ നട്ടിട്ട് കൊറച്ച് ദിവസായിട്ട് ട്ടുള്ളു. ആ അപ്പൊ വെള്ളവുണ്ടോന്ന് നംക്ക് ഇവിടെ നോക്കിയാ കാണാം നമ്മടെ വീടിന്റെ ബാക്കിന്ന് നോക്കിയ നമ്മടെ പാടം കാണാം അപ്പൊ അയ്നാത്ത് വെള്ളണ്ടോന്ന് നോക്കിയതാ. പിന്നെ ഈ കൊറ്റിയളുണ്ടല്ലോ കൊക്ക്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ കാണാനും നല്ല ഭംഗിയാരിക്കും അല്ലെ
ആഹ് ഇപ്പം നട്ടിട്ടല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ മേലെങ്ങനെ ചവിട്ടി ചവിട്ടിട്ടാവരിക്കും അവരെയിന്ന് എലകളെന്തെങ്കിലും പെറുക്കി തിന്നായിരിക്കും പക്ഷെ പുതിയ നട്ട ഞാറിലായിരിക്കും അത്ങ്ങനെ അമർത്തിച്ചട്ടുമ്പഴേ ആ ഞാറങ്ങനെ ഉള്ളിക്ക് താഴ്ന്നു പോവും അങ്ങനൊരുപാട് ഞാറ് പോയിട്ടുണ്ടേ അപ്പൊ അത് നോ ക്യതാണ് വല്ലതുണ്ടോ ന്നള്ളത്. ഇപ്പൊ വേറെ അപ്പറത്ത് വേറെ പാടം പൂട്ടിക്കൊണ്ടിരിക്കയ മിഷിയൻ പൂട്ടിക്കൊണ്ടിരിക്കയ അപ്പൊ അത്യാവശ്യം പ്രാണിക പ പക്ഷികളൊക്കെ അവിടെയാണ്. ഇവടധികായുനി കാണാനൊന്നുല്യ. അപ്പൊങ്ങനെ വെയിലത്തിങ്ങനെ നോക്കിയതാണ് വെയിലുള്ളള്ളേപ്പെഴല്ലെ നമ്മളെറങ്ങോള്ളൂ മഴയാമ്പം മടിയല്ലേ പൊറത്തേക്കെറങ്ങാൻ
ആഹ് ശരിയ. ഞാനീ ട്രെയിനില് ആ അങ്ങോട്ടിങ്ങോട്ടൊക്കെ പോന്ന സമയത്തെ ഈ ഈ നെൽപ്പാടോം ആതൂതൊക്കെ കണ്ടിട്ടൊള്ളൂ
പാടങ്ങള് കാണുള്ളൂല്ലേ
ആഹ് അല്ലാതെ നമ്മടെ ഇവിടെങ്ങും ഇല്ല
ആഹ്
ഇങ്ങനെ യാത്രയൊക്കെ പോമ്പഴല്ലേ നമ്മളിങ്ങനൊള്ള സലങ്ങളൊക്കെ കാണുന്നൊള്ളൂ ആഹ് പക്ഷെ ആ അവിടെ ആ ഏരിയ നല്ലേരിയ ആയിരിക്കും എപ്പഴും കാറ്റും
ചൂടും കൂടുതലാടോ തണുപ്പ് മാത്രല്ല കാറ്റ് മാത്രല്ല ചൂടു കൂടുതലാ കാരണം മരങ്ങളൊന്നുല്ലല്ലോ ഫുൾ പാടങ്ങളല്ലേ തണലേകാനുള്ളതൊന്നുല്ലല്ലോ നമുക്ക് പിന്നെ ഹാ എപ്പോഴെങ്കിലും ചേ എവിടെയെങ്കിലൊക്കെ ഓരോ വരമ്പുകള്ല് മാത്രാണ് തെങ്ണ്ട് ണ്ടാവുള്ളൂ അതെല്ലാത്തിലും ഉണ്ടാവില്ല ഓരം വീ ന്റെ ഓരങ്ങളോ അല്ലെങ്കി മറ്റ് സ്ഥലത്തിന്റെ എൻഡിന്റെ ആ ഏരിയെലൊക്കെ ഉണ്ടാവുള്ളൂ സെന്റർ കൂടെ ഒന്നും നുണ്ടായില്ല അപ്പൊ നമ്മുടെ വീട്ട് തൊട്ട് ബാക്കിലായത് കൊണ്ട് നമുക്ക് നല്ല ചൂടായിരിക്കും
അത് ശെരി. അന്നേരം വരമ്പിക്കൂടാണോ പോയേം വരേം ചെയ്യുന്നത് അതോ
ആഹ് അങ്ങനെ പോയി വരാള്ള ഓപ്ഷൻ നമുക്ക് കൊറേണ്ട് അടുത്ത അടുത്തായതുകൊണ്ട് പോയി വരാനുള്ളതൊക്കെ ഉണ്ട് വരുമ്പ് കൂടെ നടക്കാം വൃത്തിയൊക്കെ നമ്മള് ടുന്നേന് മുമ്പേയൊക്കെ വൃത്തിയാക്കും പുല്ലൊക്കെ ചെത്തി വെട്ടി വൃത്തിയാക്കും
ആഹ് ആഹ് ആഹ് ഉം അങ്ങനെ
ആഹ്
ജോലിക്ക് പോയാ ഹസ്ബന്ഡ്
ആ ഇല്ല ഇന്ന് ഇന്ന് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പോ ആ കല്യാണ ത്തിന് പോയിട്ട് വന്ന് ഇപ്പോ ആളെന്തോ പാടത്തിക്കന്തോ പോയി വേറെ പാടംണ്ടണ്ട് അപ്പൊ അങ്ങട് പോയി
അഹ് ആഹ് അഹ് കൃഷിയാണോ പഴിവാടി
അല്ലല്ല ആള് പെയിന്റിങ് ആണ് പെയിന്ററാണ് അപ്പൊ ഇപ്പ വേറെ പാട അപ്പർത്ത്ണ്ടയ് വേറെ പാടയ് അപ്പ അവിടെ എന്ത അവസ്ഥ മഴയില്ലാത്തപ്പ അല്ലെ ഇറങ്ങള്ളൂ അപ്പൊന്ന് ജസ്റ്റ് സ്ന്നങ്ങട് പോയിട്ട് വരാന്നോട്ട് പോയതാ ഇപ്പൊ പോയുള്ളൂ
അമ്മേ അച്ഛനൊക്കെ എന്തെടുക്കുന്നെ
അച്ചൻ കെടക്കുണു വെയിലല്ലേ ഉച്ചക്ക്ല്ലേ ഭക്ഷണം കഴിച്ച് പ്പങ്ങനെ ഒറങ്ങ്ണു അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്മയ്ക്ക് വയ്യാണ്ടായി പെട്ടെന്നീ തലേൽ ബ്ലീഡിങ്ങ് ആയി ട്ട് വയ്യാണ്ടായി അപ്പോ എല്ലാം എണീപ്പിച്ച് നമ്മള് ചെയ്ത് കൊടുക്കണം ആഹ് ബാത്റൂമിക്ക് കൊണ്ട് പോകാനക്ക അങ്ങനെയാണ്പ്പൊ നമുക്കിവിടെ അറ്റാച്ചഡ് ബാത്റൂം ഇല്ല പുറകിലാണ് അപ്പൊ അമ്മയെനെ ഏറ്റി പിടിച്ചു കൊണ്ടുവരണം അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്ന ഉള്ളത് കൊണ്ട് അമ്മേന ചേച്ചിട അവിടേക് ആക്കി ക്കി അവര്ടെ വീട്ട്ല് അറ്റാച്ച്ട് ബാത്റൂം ഉള്ളതോണ്ട് അങ്ടാക്കി ഇപ്പവ്ടെ ബാ ത്യു പണി നടന്നുകണ്ടിരിക്കുകയ ഏകദേശ ആയി ഇനി ഒരു കുറച്ച് ദിവസം ഒന്ന് രണ്ടായിച്ചത്തോളുള്ള പണിയൊക്കെ കഴിയും അവര് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടിരിക്ക അവിടെ എന്താണ് അവസ്ഥ
ഇവിടെ രണ്ടുപേരും കൂടെ ബഹളവാണ്
അതെ ഉം
അങ്ങനെയിരിക്കുന്നു
ആഹ് ഉം അടങി ഇരിക്കൊ അതോ?
ഏയ് മൂത്താള് സൈലന്റാണ്. എന്നാ എളയാള് അതിനു കൂടൊണ്ട് ഭയങ്കര കുറുമ്പ
ഒരാള്ടെ പിന്നാലെ ഒരാള് ഓടിക്കൊണ്ടെ ഇരിക്കുല്ലെ. അവര് എന്താ ചെയ്യുന്നെ? ഇവളെന്ത. അങനെ
അത് അവൾക്കും ചെയ്യണം എളയാൾക്ക് ഭയങ്കര കുറുമ്പ
ഉം
ഞാൻ തലയ്ക്ക് കൈ വെച്ചിരിക്കുവാ ന്നച്ചാ സഹി കെട്ട് പിന്നെ
കുട്ടീളല്ലെ അപ്പൊങ്ങന് തന്നെ ഇണ്ടാവൊള്ളു
ഭയങ്കരം തന്നെ
ആഹ്
എന്നാ മൂത്താളെട്ക്ക്ന്ന സാധനങ്ങളെല്ലാ അവക്ക് വേണം
അതേല്ലെ
ആഹ് ഒര് എന്നാ വേറൊരണ്ണം അതിന്റെ കൂ കൂട്ടത്തി കൊടുക്കണ്ട പഷെ ആടെ കയ്യിലിരിക്ക്ന്നത് വേണം. അതിപ്പൊ ഫുഡ്ഡാണെങ്കി പോലു ഒര് ഗ്ലാസ്‌ വെള്ളവാണെങ്കി പോലും അവ്ടെ നാസ്സന്നെ‌ വേണം ഇവക്ക്
ഉം എട ശരിയട ഒരു കോള് വര്ണ്ടെ ഇപ്പൊ വിളിക്കാവെ
ആഹ് ശരി ശരി
കട്ടിയാവുന്നില്ലാ ഉം